ബം ഹലോ
ആ കേൾക്കുന്നുണ്ടോ ആ കേൾക്കുന്നുണ്ട്
ആ ഇപ്പം കേൾക്കാം ഇത് കുറച്ച് ഡിലേ അതാ നിങ്ങൾ പെട്ടെന്ന് കട്ട ചെയ്യ് ഒരു പത്ത് സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുല്ല അ റേഞ്ച്ണ്ട് അതാണ് റേഞ്ചൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് ഡിലേ ആയിട്ടാണ് വരുന്നത് സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു എന്തുണ്ട് പെണ്ണെ വിശേഷമൊക്കെ
ആ സുഖമായിട്ട് ഇരിക്കുന്ന അവിടെ സുഖമാണോ ഫുഡ് കഴിച്ചു ഇപ്പൊ കഴിച്ചും കൊണ്ട് കയറിയതോള്ളൂ ഇന്ന് ലൈറ്റ് ആയി പോയി
മം ആഹാ അതെയോ എന്തായിരുന്നു സ്പെഷ്യലൊക്കെ
ഇന്ന് ഞാൻ കടല വെച്ചു കടല ഉപ്പേരി പോലെ എങ്ങനെ വെിച്ചു
ഉഹും തോരൻ കടല മെഴക്കുരട്ടീ എന്തത്ത
മോട്ടാ മോട്ടാ
അ ശരി ആ ശ ഇവിടെ എന്ത് വായിരുന്നു ഇവിടെ മീൻ ഇവിടെ മീൻ തോര മീൻ പീരന്ന് പറയും മീൻ തോരം വെക്കും പീര പിന്നെ മീൻ ഫ്രൈ അതെ തേങ്ങ ഇട്ടിട്ട് ആട്ട കാന്താരി ഇടും
ആ കാന്താരി ഇട്നണ നല്ല രസമായിയിരിക്കും അല്ലേ പുളിയൊക്കെ ഇട്ടിട്ട് പുളി ഇടില്ലേ
ആ പുളി ഇടും പുളി ഇടും കൊടംപൊളി
എന്ത് മീനായിരുന്നു
ഇതന്തോ അത് ചെറിയ മീന്ണ്ടല്ലോ നത്തോലി
ആഹ് നത്തോലി പോലത്തെ ആ ആ ഒക്കെ, ഒക്കെ അതിനാ നല്ലോ പീരെ വെയ് ക്ക അവളന്നെ ചെറിയ മത്തിയൊ ക്കെ കിട്ടിട്ട് ആ ചെറിയ മത്തി കിട്ടുമ്പോ അതും വെക്കും
ആ ഇവിടെവെക്കും മത്തി കഴിഞ്ഞ ഉസം മത്തി യ് ര് ന്നൊ ചോയിച്ചും മത്തി ഇണ്ട് മത്തിന്തെങ്കിലും വെക്കും ഏ
തൊലിയൊക്കെ വറുത്ത് വെക്കുന്നത് ന്നതല്ലേ നല്ലത്
ആണ് മത്തി വെക്കുന്നേ പീര വെക്കുന്ന ടേസ്റ്റാ അങ്ങനെ കഴിക്കാം കാൽസ്യ കാൽസ്യക്കുറവള്ളവർക്ക് അങ്ങനെ പീര വെക്കും കഴിക്കാ നല്ലത്
ആഹ ഇപ്പ എന്റെ അമ്മക്ക് കാൽസ്യ കുറവാന്ന് പറഞ്ഞ് ഡോക്ടറ് ഗുളിക ഒക്കെ കൊടുത്തിട്ടുണ്ട്
അത് തന്നെ അതിന് ഇതാ നല്ലത് ഇതിൻ്റെ ആ മുള്ള് ചെറിയ മുള്ളൊക്കെ ചവച്ചരചാണ്ട് കഴിച്ച മതി
ആ ഇത് തന്നെ അമ്മക്ക് ഭയങ്കര കാഴ്ച കു പറഞ്ഞിട്ട് നടു വേദയൊക്ക വെരുന്നേ അപ്പം ഡോക്ടറെ കാണാം പോയപ്പ ഡോക്ടർ പറഞ്ഞ് കാത്സ്യം കോറവാണ് മരുന്ന് കഴിച്ചോളാം പറഞ്ഞിട്ട്
ഉം ആ അത് വാണ്ട ഇതുപോൽള്ള എന്തെങ്കിലോക്ക ആഹാരം കഴിക്കര്ത് മതിയോ ഇല്ലെങ്കില് ഇല്ലങ്കി ഇവടോര് ക ക കക്ക എർച്ചി
കക്കാ നമുക്ക് പിന്നെ മീനൊക്കെ അങ്ങനെ കോറവാണല്ലോ അതുകൊണ്ട് പിന്നെ മീനൊന്നും അങ്ങനെ കിട്ടാറില്ല പിന്നെ വേറെ എന്തേക്കെ കാൽസ്യൊക്ക കിട്ടുന്നെ ഫുഡ് ഐറ്റംസ് വേറെ എന്തേക്കെള്ളേ
കാൽസ്യ ഇള്ള ഇതൊക്കെ തന്നെ ഈപറഞ്ഞ ഫിശ്ശില് ഇത് കഴിക്ക ഈ വിരുന്ന ഐറ്റംസ് ഒക്ക
അ മ്മീന്റെ മുള്ളൊക്കെ ഉണ്ടല്ലോ ലെ മീന്റെ മുള്ളിലാ
ഉം അതാണ് കാൽസ്യേ ടിക്കൻ നൂടി ക്രാബില്ലെ, ക്രാബ് ക്രാവ്, ക്രാവ് ക്രാബ് കഴിക്കാ ക്രാബ് കഴിച്ച്ട്ട് അയിന്റെ എല്ലൊക്കെ പൊട്ടിച്ച് ചവചരച്ച് ട്ട് വേണ അത് സ്രാവല്ല ക്രാബ് ഞണ്ട് ഞണ്ട്
ഞണ്ട് ആ
ഉം
ഞണ്ട് ഞണ്ട് ഒന്നും നമ്മളങ്ങനെ കഴി കറി വെക്കാറൊന്നുല്ല
ആ ഇവടെ ഉണ്ട് വല്ല്യ ഞണ്ട് ഉണ്ട് വല്ല്യ ഞണ്ട്
ആ നമുക്ക് പിന്നെ ഞണ്ടൊന്നും അങ്ങനെ കാക്കാറൊന്നുല്ല പിന്നെ വല്ലപ്പോഴും അല്ല ഇതൊക്കെ ആണെങ്കില് അങ്ങനെ ഞാന എന്റെ ജീവിതത്തിലാകെ രണ്ട് വട്ടോ മാറ്റേ കഴിച്ചിട്ടുള്ളൂ
ആ അതു തന്നെ ഇവട ഇണ്ട് ഇവടെക്കെ ഇണ്ട് നമ്മടെ നാട്ടിലൊക്കെ ഇഷ്ടം പൊലണ്ട് നമ്മള അത് ഇവടെ വാങ്ങ കടലീന്നും കിട്ടും കായൽല് ഉണ്ട് രണ്ടെണ്ണം.
ആ അതെങ്ങ
രണ്ട് മാ അത് കറി ക്കു തേങ്ങെക്കെ വറത്തരച്ചിട്ട് കറി വെക്കും
ആഹാ
പിന്ന അല്ലാതെ പിന്നെ നമ്മള് ഈ മുട്ടയൊക്ക റോസ്റ്റ് ചെയ്യത്തില്ലേ
ആ
അതുപോലെ ഈ സാനം ഉപ്പും മഞ്ഞളു ഒക്കെ ഇട്ട് കുരുമുളക് ഇട്ട് വേവിച്ചെടുത്തിട്ട് അത് റോസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ട് അയിനകത്ത് ഇതൊരു റോസ്റ്റ് അയിക്കും ഞണ്ട് റോസ്റ്റ് റോസ്റ്റായി കഴിക്ക് ഏയ് ഞണ്ടൊന്നു സൂപ്പ് വെക്കൂല
സൂപ്പ് വെക്കില്ല
ഇല്ലില്ല
പക്ഷേ ഞാൻ കഴിച്ച്ണ്ട് ഞങ്ങക്ക് എങ്ങനെന്നറിയോ ഞങ്ങള് ഒരൂസം ഇട് ക്കി പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഇടുക്കി പോയപ്പോ ഭയങ്കരായിട്ട് ക്ലൈമറ്റ് മാറിയിട്ട് ഭയരായിട്ട് മഞ്ഞൊക്കെ ആയിരുന്നു അപ്പൊ നമുക്ക് ഭയങ്കരായിട്ട് പനി അങ്ങനെ ഒരു ഇത് വന്നു അപ്പൊ അവടെ ഉണ്ടായിരുന്നൊരു ചേച്ചിയാണ് നമുക്ക് ഇങ്ങനെ സൂപ്പ് വെച്ചിട്ട് ഭയങ്കരവായിട്ട് അത്ങ്ങനെ കുരുമുളകൊക്കെ ഇട്ട് ഭയങ്കര സൂപ്പ് വെച്ചിട്ട് തന്നു പക്ഷെ അത് ഇതാണോ എന്ന് എനിക്ക് വലിയ ഓർമയില്ല
ക്രാബായിരിക്കുവെന്ന് എനിക്ക് അറിയത്തില്ല ക്രാബ് സൂപ്പ് വെക്കോ എനിക്കറിയത്തില്ല വെക്കുവായിരിക്കും
ആ ഞണ്ടാണോ എൻ അതെനി ക്ക് വല്ല്യ ഓർമയില്ല കേട്ടോ പക്ഷെ എന്തോ ഇത് തന്നെയാന്ന് എനിക്ക് തോന്നുന്ന അല്ല അന്നിട്ട് സൂപ്പൊക്കെ വെച്ച് കുരുമുളകൊക്കെ ഇട്ട് നല്ല രസവായിരുന്ന് അത്
ആഹ് അത് ഓക്കേയാ അതൊണ്ട് ഇവിടെ അങ്ങനെ സൂപ്പൊന്നും വെക്കില്ല ഇവിടെ മേടിച്ചിട്ട് അത് റോസ്റ്റ് ചെയ്യ അല്ലെങ്കിൽ ഈ തേങ്ങൊക്കെ വറുതരച്ച് കറി വെക്കും
ഉം അന്ന് പനിയായിരുന്നു അന്ന് വിറയ്ക്കുന്ന പനിയായിരുന്നു തുള്ളുന്ന പനി അങ്ങനെ ഒരു പനിയില്ലേ ആ ഒരു പനി വന്നപ്പോളാണ് ആ ഒരു വീട്ടുകാര് അങ്ങനെയൊന്ന് ഉണ്ടാക്കി തന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ പനി കുറഞ്ഞു. കുറവുണ്ടായിരുന്നു
ആഹ് അത് കുരുമുളക്
ആഹ് കുരുമുളക് അവരെന്തൊക്കെയോ മെഡിസിൻ അങ്ങനെയൊക്കെ ഇട്ടിട്ട്
ഓ അത് തന്നെ കുരുമുളകും മഞ്ഞളും ഒക്കെ ഇവിടെ ഞങ്ങടെ നാട്ടില് താറാകുഞ്ഞും കോഴിക്കുഞ്ഞിനൊക്കെ പനി വന്ന് കഴിഞ്ഞാൽ കൊടുക്കുന്ന ഔഷധ മരുന്ന് അതാ ഈ ഉം കുരുമുളക് കുരുമുളകും പച്ചമഞ്ഞളും കൂടെ ഇടിക്കും
ആഹ്
അതിട്ടു വെള്ളം തിളപ്പിക്കും എന്നിട്ട് അത് കോരി കൊടുക്കും അത് കൊടുത്താൽ മതി പനിയൊക്കെ പോകും അത്രേയുള്ളൂ അതിന്റെ മരുന്ന് ഏത് അല്ലെങ്കിൽ നമ്മള് ഉണ്ടാകുന്ന അതിക്ക് കൊടുക്കുന്ന തീറ്റി ഉണ്ടല്ലോ ചെറിയ പൊടിയരി അതിലേക്ക് ഒഴിച്ചു വെക്കും അതിലേക്ക് കുറച്ച്നേരം ഒഴിച്ചു വെക്കും ഈ ഈ സാധനം അത് കഴിയുമ്പോൾ ആഹ് അതിന്റെ സത്തെല്ലാം ആ അരിയെ പിടിക്കും അത് കുത്തി തിന്നാലും മതിയത്
അവർക്ക് അപ്പൊ എങ്ങനാ പനി വന്നൂന്ന് അറിയാ പനി പനിയാന്ന് എങ്ങനെ അറിയാ
അതുള്ള തൂങ്ങിയിങ്ങനെയിരിക്കും എല്ലാം നടക്കതൊന്നുമില്ല ഇങ്ങനെ ആഹ് കോഴി കോഴികളെ ഇപ്പ നമ്മ കോഴിയെ വീട്ടി വളർത്തുന്നില്ല മുമ്പ് ഇങ്ങന വളർത്തുമ്പം എല്ലാ കൂടി നിക്കുമ്പോ ഇങ്ങനെ തൂങ്ങി തൂങ്ങി നിക്കും എല്ലാം
ആഹ് ആഹ് ആഹ്
അത് കൊടുക്കും കൊടുക്കും ബാക്കിയുള്ള താറാവൊക്കെ ഓടി നടക്കുമ്പോ ഇത് മാത്രം ഇങ്ങനെ പെഡലിയൊക്കെ ഇങ്ങനെ ചരിച്ച് വെച്ചു
നമ്മള് കോഴിക്കൊക്കെ ഇങ്ങനെ വരുമ്പോ എന്താണ് മഞ്ഞൾ വെള്ളം മഞ്ഞൾ ഇങ്ങനെ കലക്കിയിട്ട് അതിങ്ങനെ കുടുപ്പികും കോഴിക്കൊക്കെ
അത് അത് തന്നെ പറഞ്ഞെ കോഴിക്കാണെങ്കിലും താറാവിനാണെങ്കിലും മഞ്ഞളിന്റെ കൂടെ ഞങ്ങൾ കുരുമുളകും കൂടെ ഇടിക്കും.
ആഹ് നമ്മളങ്ങനെ ചെയ്യാറില്ല മഞ്ഞള് ചുമ്മാ ഇങ്ങനെ കലക്കിയിട്ട് കൊടുക്കും.
ആഹ് മറ്റേത് മഞ്ഞളും കുരുമുളകും ഇട്ട് നല്ലതോണം തിളപ്പിച്ച് നല്ല തിളച്ച് കഴിയുമ്പോൾ ആ വെള്ളം ആറികഴിയുമ്പോ അല്ലെങ്കിൽ അതിന് കൊടുക്കുന്ന തീറ്റ ചോറിലോ ഒരു ചെറിയ പൊടിയരികാത്ത് ഒഴിച്ചിടും ഒഴിച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് ആ ഇതക്കെ അതില് പിടിക്കും. മഞ്ഞക്കളറൊക്കെ ചോറിൽ വാരി അങ്ങനെയൊക്കെ യൂസ്
അങ്ങനെയൊക്കെ ഉപയോഗിക്കും അല്ലെ നമ്മള് സാധാരണ ഇങ്ങനെ ചെപ്പടി വിദ്യയൊകെയുള്ള ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കി ഉം
ഞമ്മളെ നാട്ടിൻപുറം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം
ഞങ്ങക്കും അതെ ഞങ്ങക്ക് എന്റെ വീട്ടിലൊക്കെയാന്ന് വെച്ചട്ട് പപ്പയുടെ അമ്മയൊക്കെ ഉണ്ട് പപ്പയുടെ അമ്മയൊക്കെ ഇങ്ങനെ കൊടുക്കുന്ന കാണാം അത് ഈ കോഴി
ആഹ് അതന്നെ ഇപ്പ നമ്മള ആൾക്കാരല്ലേ നമ്മൾക്കല്ലാ നമ്മള് വല്യമ്മ നമ്മുടെ കട്ടിയുമായിരുന്നു അമ്മമാരൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഇപ്പം
അതെ
ഇപ്പം ഇപ്പ ഇപ്പ ഇപ്പ അതൊന്നും ഇല്ലല്ലോ കോഴിയും തറാവൊന്നും വീട്ടിലില്ല.
നമ്മള് കടെചെല്ലുന്നു പറയുന്നു പണി
നമുക്ക് ഒരു കോഴി ഉണ്ടായിരുന്നു. ഒരു കോഴി ഉണ്ടായിരുന്നു. നമ്മള് തന്നെ ഇങ്ങനെ അടവച്ച് വിരി പ്പിച്ചതാണ നമ്മളെങ്ങനെ ഇൻക്യൂബേറ്റർ ഇൻക്യൂബേറ്ററിൽ ഇങ്ങനെ വെച്ചിട്ട്
ആഹ് ഇവിടെ ഇൻക് വേറ്റർ ഒന്നും അല്ല പോ കോഴി കോഴി ഉണ്ടായിരൂന്നു മുമ്പ് അപ്പോം കോഴി പോരുന്നിരുന്ന് തന്നെ കോഴി തന്നെ ഇരുന്ന് പിരിയിച്ചെടുത്തൊണ്ട വരുന്ന കോഴിക്കുഞ്ഞുണ്ടായിരുന്നു പിന്നെ ഇക്വേറ്റർ ഒക്കെ ഇപ്പം
ആഹ് നമ്മൾ തന്നെ വീട്ടിലിങ്ങനെ സെറ്റ് ആക്കിയിട്ട് എന്റെ ചേട്ടന ഉണ്ടായിരുന്നു ചേട്ടൻ ന്നെ ഇങ്ങനെ ഇൻയവേറ്റർ സെറ്റാക്കിട്ട് അതില് കുറെ കൊഴിനെ വിരിയിപ്പിച്ചട്ടണ്ടായിരുന്നു പക്ഷെ കൊറെക്കെ ഇങ്ങനെ ചത്തുപോയി പിന്നെ ലാസ്റ്റ് അവസാനം ഒന്ന്ണ്ടായിരുന്നു അവസാനം ഒന്ന് അത് മുട്ടയൊക്കെ തരുവായിരുന്നു അതിപ്പോ ഈയിടെയാണ് മരിച്ചത് ശത്തുപോയത്
അതെ
ഉും
ആഹ് അറെണ്ട് ഇപ്പൊ ആ ഇനിയിപ്പോൾ ഈഈ മഴക്കാലൊക്കെല്ലേ വരുന്നത് അപ്പം നമ്മളെ മനുഷ്യനെ പോലെ തന്നെ കോഴിക്കും പ്രശ്നാവും.
അതെ ഈചൂട് കൂടുമ്പോൊക്കെ അതിനും പ്രശ്നം വരുംല്ലേ? ഉം
ചൂട് കൂടുമ്പ്പോഴും മഴ മഴകൂടുമ്പോഴും ഒക്കെ അനങ്ങൾക്കും പ്രശ്നമുണ്ട്.
താറാവിനൊക്കെ മഴ കൂടുമ്പോ പ്രശ്നണ്ടോ? മഴ കൂടുമ്പോ ചൂട് കൂടുമ്പോആണോ താറാവിന്റെ പ്രശ്നം? അതെങ്ങനെ?
ചൂട് കൂടുമ്പോഴും, മഴ കൂടുമ്പോഴൊക്കെ ഉണ്ടായി, കാലാവസ്ഥ അനുസരിച്ചൊക്കെ ഉണ്ട്. ചിലത് അത് സീസണാണ്. പനിയൊക്കെ വരുന്നത്
താറാവിനി പക്ഷിപ്പനിയൊക്കെവന്ന് ഇവിടെ ഇട്ട് വന്ന്കഴിഞ്ഞാൽ പിന്നെ എല്ലാത്തിനെം അങ്ങോട്ട് അവര് ഗവൺമെന്റി നിന്ന് വന്ന് കൊന്നോടുക്കുവാ
അതെ, ഇവിടെ എവിടെയോ ഫയർ സ്റ്റേഷൻ ഫയറ്ഒക്കെ പോകുന്നുണ്ട്. എവിടെയോ തീ പിടിച്ചുന്ന് തോന്നുന്നു.
അതെയോ ഫയർ സ്റ്റേഷൻ ആരുടെ
ആഹ് ൻ്റെ ഇത് ഫയർഫോഴ്സ് പോന്നുണ്ട്
അതയെ എവിടെലും തീ പിടിക്കണം തീ പിടിക്കണം എന്നില്ല. അല്ല ആഹാ ആരെലും ആരേലും കുടുങ്ങി കിടക്കുവോ, എന്തെങ്കിലും മരം വീഴോ, എന്തെലും വന്നായിരിക്കും.
ആഹ് ഹ ഹ പക്ഷെ ഇവിടെ ഇപ്പം അമ്മാതിരി ചൂടുണ്ട് നല്ല ചൂട് വരുന്നുണ്ട്. ഇനിയിപ്പ രാത്രി മഴ പെയ്യാൻ വേണ്ടിട്ടായിരിക്കും അറിയത്തില്ല. രാവിലെ നല്ല ചൂടും വൈകുന്നേരം ആവുബഴേക്കും മഴ പെയ്യും അങ്ങനെയാണ് ഇവിടെ
ആഹ് ശെരി. ഇവിടെ നല്ല മഴക്ക ൺ പിന്നേ രാവിലെ ഒരു നല്ല മഴ പെയ്തു. പിന്നെ അത് മാറി. അത് കഴിഞ്ഞ് ഇപ്പ ഇത്രയും നേരം തെളിഞ്ഞിക്കയ്ന്നു. വൈകുന്നരം സ്കൂൾ പിള്ളേരെ വിടുന്നരു സമയുണ്ട് മൂന്നര അപ്പാ ആസമയത് നേരത് വെച്ചേക്കും പോവും സാധാരണഗതിയ ഇവിടുത്തെ കുട്ടികളെയൊക്കെ വിളിക്കാൻ പോകുന്നുണ്ട്. അപ്പോ ഇപ്പം പോകണം പോകുമ്പം
ആഹ് ഇന്ന് പിന്നെ തിങ്കളാഴ്ച ആണല്ലോ അല്ലെ ആഹ്
അതെ അതെ ഇനിപ്പോ മൂന്ന് ഇരുപതൊക്കെ ആവുമ്പോ പോണം സമയ ആയിട്ടില്ലല്ലോ
പിന്നെ വേറെ കുട്ട് അഹ് എങ്ങനെ കുട്ടികളൊ കൂട്ടാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവോ?
ആഹ് പോവും അടുത്ത തന്നെ ഇവിടുന്നൊരു എഴുന്നൂറ് ഏഴ് എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ആ ഒരു കിലോമീറ്റർ താഴെ ഉള്ളൂ ദൂരം
അവിടെ വരെ കൊണ്ട് അപ്പൊ കൊണ്ടു വിടാനും തിരിച്ച് കൂട്ടാനും പോവും അത് ഭയങ്കര
അതെ അതെ രണ്ടു നേരം പോവും
അപ്പൊ കുട്ടികളെല്ലായും കൂ ക കൂടി ഇങ്ങനെ വരത്തില്ല നമ്മുടെ ഇവിടയൊക്കെയാണെ കു കുട്ടികൾ എല്ലാരും കൂടി ഒരുമിച്ച് കൂടി വിടും ഇപ്പം ചേട്ടന്റെ അനിയന്റെ ഒക്കെ മക്കളുണ്ട് അപ്പ ചേട്ടനും അനിയും എല്ലാരും ഇണ്ടാവും
ഇ ഇതിപ്പം നമ്മള് കൊണ്ട് കൊടുക്കും അവൾ ആറാം ക്ലാസ്സിൽ പടിക്കുന്നു
ആഹ അതിങ്ങനെ മെയിൻ റോഡ് സൈഡൊക്കെയാ റോഡൊക്കെ
മെയിൻ മെയിന് ഉടച്ചൊണ്ട് വല്ല ബസ് കേറ്ന്ന് വണ്ടി ഒക്കെവിട ആ അതെന്നെ വിട്ടിട്ട് വരും
വിളിച്ചിട്ടണ്ട് ഇങ്ങോട്ട് വരും ഇപ്പൊ ഒരു മൂന്ന് അഞ്ച് അമിനറ്റത്തെ കേസ്ന്ന് അവിടെ മൂന്നരക്കുള്ള മൂന്നിരൂടന്ന് വിടും
മൂന്നരയ്ക്ക് വീടുവല്ലേ ഹലോ കേക്ക്ന്നില്ലേ ഹലോ
വേറെന്താ സുഖായിട്ടിരിക്കല്ലേ
ആ സുഖമായിട്ട് ഇരിക്കുന്നു അങ്ങനെയൊക്കെ പോകുന്നു നല്ല ചൂട് വരുന്നുണ്ട് ചൂടിന്റെ മാത്രം പ്രശ്നം നമ്മള് വേറെ ഒരു കൊഴപ്പൊല്ല
ആ അതെയോ ഓക്കെ ഓക്കെ ഓക്കെ ഞാൻ വിളിക്കാം ഓക്കെ വിളിക്കാവേ
ആഹ ശരി ശരി ഉം